ഉം
ഹലോ
കേക്കുന്ന് ഇണ്ട
ആഹ് കേക്കുന്നുണ്ട്
എന്തെല്ലാം വിശേഷം
നല്ല വിശേഷം
ഫുഡ് കഴിച്ചൊ
ഫുഡൊക്കെ കഴിച്ചു റെസ്റ്റ് എടുക്കുക
ആഹ് മയല്ലണ്ട അല്ലോ ഇങ്ങനെ ഇരിക്കുന്ന് ഇന്ന് മായപെയ്തിട്ടില്ല
ആഹ് പെയ്തിരുന്നു രാവിലെയൊക്കെ
ആഹ് ആഹ്
ഇപ്പം വെയിലറക്ക്ന്ന്ണ്ട്
ആഹ് ആഹ്
പണിയെല്ലാം കഴിഞ്ഞോ
ഓ പണിയൊക്കെ കഴിഞ്ഞി
ന്താ സുഖല്ലേ
പനി പനിയായിനു പനീ ചോമ തലവേദന
ഡോക്ടറെ കാണിച്ചില്ലേ
ആഹ് ഇപ്പൊ കാണിച്ചു കൊറച്ചു മുന്നെ കാണിച്ചു വന്ന്ക്കോള്ളൂ
ആഹ് ഇപ്പെ എല്ലാടവും പനിയാണ്ന്ന് തോന്നുന്ന്
ഉം എല്ലടയും പനിയാ എല്ലർക്കും വീട്ടിലും ഇവിടെണ്ട് എല്ലാരും പനിച്ചെട്ക്ക്ന്ന്
വീട്ടിലോ
ഉം
ഏഹി കുട്യാൾ സ്കൂൾന്ന് കൊണ്ടുവന്നതാണോ
അല്ല അല്ല ഫസ് റ്റ് ഇവിടെ പനി വന്നത് എനക്ക് മഴ കൊള്ളും അതെന്നെ മഴകൊണ്ട് പിന്നെ അങ്ങനെ
പിന്നെ സ്കൂൾ പോണ കുട്യൾ ആഹ് കുട്യൾണ്ടെങ്കില് സ്കൂൾൽ കുട്യാൾക്കാർക്കെങ്കിലും പനിണ്ടെങ്കില് ആവല്ലോ
ആഹ് ആഹ് ഇവടെ എല്ലാർക്കും പനിയ പോര അടക്കി
ന്ന്ട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ എന്താ ചെയ്യ
നാളെന്നെ ഇണ്ടാക്കും ഞാൻ തന്നെ ഇണ്ടാക്കും ചോറും വെച്ച് മീൻകറിയും ആര്ക്കും വേണ്ട കഞ്ഞിയാന്നെങ്കിൽ ആരും കുടിക്കുന്നുല്ല
കഞ്ഞി കുടിക്കാൻ കഴിയൂല പനിയായാ തീരെ കുടിക്കാൻ കഴിയൂല
ഉം തീരേകുടിക്കാൻ കയിയൂല
അല്ലെങ്കിലും പനിയായാ നമ്മള് നല്ലെ എനർജി തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം എന്നല്ലേ പറയല്
ആഹ് ആഹ്
എല്ലോം കഴിക്കി
ആഹ് ഇബടെ പാലൊന്നും കയിക്കൂല നല്ലെ ഉം അതൊന്നുഅല്ല ഇവൽ എന്താന്ന് വെച്ചാല് അൽഫാം പൊറാട്ട അങ്ങന ത്തത്
ആഹ് ആ നമ്മക്കെന്താ വായിക്ക് രുചി തോന്നെച്ചാല് അത് കഴിക്കാനേ തോന്നല്ലോ
ഉം ഇവിടെല്ലരും അങ്ങനെയാ പറയാ നല്ല ബിരിയാണി
പ്പൊ എരുവാണല്ലോ പനിയായാ നമ്മക്ക് എരുകഴിക്കാനാണ് തോന്ന ല്ലെ ഇനിക്കങ്ങനെയാ
ആഹ് അതെ അതെ ഇവിടെ എല്ലാർക്കും അങ്ങനെ മധുരാണ് ചായ ക്ക് പോലും മധിരട്ട് കുടിക്കൂല
ആഹ് മധുരം ഞമ്മള് ഒഴിവാക്കുന്നത് നല്ലതാ
ഉം
ഈ കാലത്തൊക്കെ ഷുഗർ പ്രഷർ ഒക്ക ഇല്ലാത്തവരുണ്ടാവലേല്ലോ
ഉം ഉം
ഞാനിപ്പോ ഇന്ന് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോക്കി വന്നതാ
ഇങ്ങക്കിണ്ടോ പ്രഷറെല്ലോം
ഇനിക്ക് ഓൾറെഡി കൊളസ്ട്രോൾണ്ട്
ഏഹ്
ആഹ് ഇപ്പൊ എനിക്ക് കാലിന്റെ മോള് ഒരു ചെറിയൊരു കുരുണ്ടായിട്ട് അത് ഒ ഉണങ്ങാന് ഒരു പ്രയാസം പോലെ തോന്നീയിട്ട് ഇന്ന് പോയി ഷുഗറും നോക്കി വന്നതാണ് അപ്പൊ ഷുഗർൊന്നുല്ല ഷുഗറൊക്കെ നോർമലാണ് നോർമലാണ് കൊളസ്ട്രോൾ ഉള്ളതിന് ഗുളിക കഴിക്കാറുണ്ട്
അം
ആഹ് അതെന്താന്ന അറിയുല ഞാന അങ്ങനെ വർത്തവും പരിച്ചോ ഒന്നും കണ്ടമാനൊന്നും കഴിക്കലൊന്നുല്ല എന്തോ അങ്ങെ നോക്കീട്ട് കുറഞ്ഞിട്ടുണ്ട്ട്ടോ അതായിരിക്കും
അ
ഗുളിക കുടിക്കലുണ്ട് അതുകൊണ്ട് ഇന്ന് നോക്കിയപ്പോ അധികമൊന്നും ഇല്ല കൊളസ്ട്രോള് ഗുളിക നിർത്താണെങ്കില് പിന്നെ കൂടാൽ മതി ആദ്യൊക്കെ നോക്കിയപ്പോ മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു
ഓ
ഇപ്പൊന്ന് നോക്കിയപ്പോ ഇരുന്നൂറ്റി പന്ത്രണ്ടൊനേ ഉള്ളു അത് നോർമലാണ് പക്ഷേ ഗുളിക നിർ ത്തിയാൽ വീണ്ടും കൂടും
ആ സ്ഥിരയിറ്റ് കു
കൊണ്ട് ഗളിക അങ്ങനെ ഒന്ന് ഒന്നരായിടന രണ്ടു ദിവസം കൂടുമ്പോൊക്കെ കുടിക്കല്ലോ ഇപ്പള് ആദ്യം സ്ഥിരമായിട്ട് എന്നും കുടിക്കായിരുന്നു
ആഹ് അപ്പൊ അങ്ങനെകുമ്പോഎന്തെൊ പൊരിച്ച എണ്ണക്കടികളൊന്നുംക്കായിക്കാൻ പറ്റുല്ലല്ലോ
എണ്ണക്കടികളൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ